ഹലൊ ആ കേക്ക് ഇണ്ട്
ആ കാപ്പിയോക്കെ കുടിച്ചോ ആഹ് സുഖായിട്ടിരിക്ന്ന് ഹ്
ഹ.. ഹ.. ഹാ!
കപ്പിയൊക്കെ കുടിച്ചു ഇപ്പം എളെയാളുവായിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്നാേണ്ടിരിക്കുവാ
ആഹ്
എൻക്കിങ്ങനെ ആരെങ്കിലും കൂടെ വേണം മൂത്താള് സ്കൂളി പോയിരിക്കുവാ അപ്പൊ അവൻ വര്ന്നത് വരെ ആൾക്ക് ബോറടിയാ അപ്പൊ നമ്മളാരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിലേ.. കേക്കാൻ പറ്റുന്നുണ്ടോഡാ..?
ആഹ് ഇപ്പം കേക്ക്ണ്ട് ങ്ങൾത് കൊർ
ആഹ് എനിക്ക് ഇച്ചിരി ഇവ്ടെ എന്തോ സൗണ്ടിഷ്യൂ എന്തോ ഉണ്ട് അത് എന്താന്നർ നി ഫോൺന്റെ എന്തേലും കൊഴപ്പാണോന്നറിയില്ല പ്പെ ചെലെര് പറെയ്ന്ന്ണ്ട് എന്തോ സ്പീക്കർന്റെ പ്രശ് അതായിരിക്കും കൊണ്ട് സർവീസിന്റെ മറൂന്ന് പറയ്ന്നെ
ആഹ് സ്പീക്കറിന്റെ പ്രേശ്നമാണെന്ന് തോന്നുന്നുണ്ട്. പ റീണത് കറക്റ്റാവ്ണില്ല ഇങ്ങട്ട് കേൾക്കാന് കറക്റ്റാവുന്നില്ല
ആഹ് എന്തോ ഇതുണ്ടെന്ന് തോന്നുന്ന് അറിയില്ല ഫോണെട്ത്ത്ട്ട് അധികായ് ത്തില്ല പക്ഷെ എന്നാലും എന്തോ പക്ഷെ ചെലെ സമയെത്ത് കൊഴ പിന്നെ ചെല സമയത്ത് നന്നായിട്ട് കേക്കാം പറ്റും ഇനി വല്ല പൊടിയും കേറിയതാതാണോന്നും തിരിയുന്നില്ലാ
ആഹ്. അങ്ങനെ എന്തോ ആയിരിക്കും എന്തോ അടഞ്ഞുകിടക്കുന്നുണ്ടാവും!
ആഹ്
ഉം..
എന്തായ് കറിയൊക്കെ ആയോ ഉച്ചക്കത്തേ?
കറ്യൊന്നും ആയില്ല ആവ്ണ്
ഞാൻ കൊറച്ചു മറ്റേ മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കൊഴുവാ മറ്റേ കുഞ്ഞും മീന്ല്ലേ ആഹ് ആഹ് അത് രാവ്‌ലേ വന്നപ്പം നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച് നൂറ് രൂപക്ക് വാങ്ങിച്ച് കയ്യീ കിട്ടിയപ്പോ ഞാൻ ഞെട്ടിപ്പോയ് അതിന്റെ തലയുംവാലും കളഞ്ഞു കഴിയുമ്പോ ഉണ്ടാകുവോ എന്തോ?
ഇപ്പ എന്താ വെലാ മീൻനും കാെജി ചിക്കാനും ബീഫിനും എല്ലാം! ത്തിനും വെലാ
അല്ല ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കാൻ പോയപ്പോ ചേട്ടൻ എന്റെ അടുത്ത് ചോയ്ച്ച് നൂറ് രൂപയ്ക്ക് വേണോ അമ്പതിന് പോരേന്ന് ചോയ്ച്ച് പക്ഷെ അമ്പതിന് വാങ്ങിച്ചി എങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. കാര്യം വ്ടെ മക്കക്ക് ഉം ഇവ്ടെ മക്കക്ക് രണ്ട് പേർക്കും മീനില്ലെങ്കില് ഒന്നും പറ്റില്ലാ ഇളയാള് ഇച്ചിരിള്ളെങ്കിലും മീൻ ആണ് ഇഷ്ടം ഇപ്പ ഇനിയിപ്പം
മീനോ ചിക്കനോ ബീഫോ എന്തല് ഒന്നും വേണം അലഞ്ഞെല് കുട്ടി കഴിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാ
രണ്ടു മൂന്ന് ദിവസം ഞാൻ പിന്നെ പപ്പടം വർത്തഡ്ജസ്റ്റെയ്തു പപ്പടം കൊറച്ച് പൊടിച്ച് ചോർലൊക്കെ പെര്റ്റി കൊട്ത്തപ്പം കഴിച്ചു പക്ഷെ ആഹ് പിന്നേം ഒര് രണ്ട് ദിവസം കഴിയുമ്പ ഇതട്പ്പിച് ഇത് തന്നെയാവുമ്പോ ഇത്ങ്ങള് മട്ക്കുവല്ലോ
ആഹ്.. മടുക്കും!
ഇനി ഈ കുറുക്ക് രാത്രി പിന്നെ ഞാൻ കുറുക്കുണ്ടാക്കി കൊട്ക്കും അപ്പൊ അത് കഴിച്ചിട്ട് കിടന്നോളും ഈക്കറിയില്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യേന്നേ ഇന്ന് ഭാഗ്യത്തിന് എന്തായാലും അവന് സ് സ്കൂളിൽ ആക്കിയിട്ട് അകത്തോട്ട് കയറിയപ്പം മീൻകാരൻ കൂവിക്കൊണ്ട വന്നു അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞെ കൊഴുവയാണ് നൂർരൂപക്കെ തരുവൊള്ളെന്ന് ചെന്ന് നൂ നൂർനു വാങ്ങി നൂർനു വാങ്ങിച്ചപ്പോ ഞാനോർത്തു ഒര് രണ്ട് ദിവെസം എട്ക്കാ നാളെയും കൂടെ എട്ക്കാന്നും പറഞ്ഞാ ചെന്നത് കയ്യീ കിട്ടിക്കഴിഞ്ഞപ്പോ ഇന്നത്തേക്ക് വെക്കാം പോലും ഒന്നും ഇല്ലാ
ആഹ് അങ്ങൻ തന്നെ ഉം
ക്കേം വേണം കറിയും വെക്കണം അപ്പൊ പിന്നെ ഒന്നും ഉണ്ടാവില്ല്യാ അതാ ഞാൻ പറഞ്ഞെ ഇപ്പം കോളിഫ്ലവറൊക്കെ ഇഷ്ട്ടാണ് പക്ഷെ എങ്കിലും അതിൻ്റെ കൂടെ എന്തെങ്കിലും മീനോ എറച്ചിയൊ എന്തെങ്കിലും ഇല്ലാതെ പറ്റത്തില്ല ഇവർക്ക്.
ആ ഇവടിം അങ്ങന്നെ ചിക്കനോ മീനോ ബീഫോ എന്തെങ്കിലും ഒന്ന് വാണം ഇന്നാലേ ചോറു
ഉം ഒന്ന് രണ്ട് ദിവസൊക്കെ അഡ്ജ്സ്റ്റ് ചെയ്യും പിന്നെ അങ്ങോട്ട് ഒരു രക്ഷയൂല്ല ആള് പണി മുടക്കും ഇച്ചിരി ഇള്ളെങ്കിലും വരുമ്പ തന്നെ ചോദിക്ക്ന്നെ ഇന്ന് മീനുണ്ടാ അന്നും ചോയ്ച്ചാ വര്ന്ന്
ഉം ആഹ് ഇപ്പ എത്ര വെല കൂ അത് വാങ്ങാതെ നിക്കാൻ കഴിയൂലല്ലോ അത് പിന്നെ ആഹ്
ഞാനപ്പം ഇവിടെ ഇങ്ങനെ ഇത് പറയ്മ്പോ ഞാൻ മോൻ്റെട്ത് പറയും എൻ്റെക്കെ കുഞ്ഞിലെ പ രുവക്കൊക്കെ മീൻ വാങ്ങിച്ച കാലം ഒണ്ടായിരുന്നു എറച്ചിയൊക്കെ വാങ്ങിക്കാനാണെങ്കിലും ഞായറാഴ്ചൂസങ്ങളില് പത്ത് രൂവായിട്ട് പോവും പക്ഷെ അന്നൊക്കെ കിട്ടുവാരുന്നു ഇന്ന് നമുക്ക് നൂറല്ല നാനൂറ് കൊട് ത്താലും കിട്ടത്തില്ല
കിട്ടൂല
ഉം ഇപ്പന്ന് നാന്നൂറ്റി അർവതായെന്ന് തോന്നുണല്ലേ എറച്ചിക്ക്
ആഹ് എർച്ചിക്ക് നല്ല വെല കൂടീണ്.
മാ കിലോയ്ക്ക് നാന്നൂറ്റിയാണേന്ന് പറയ്ന്ന്ണ്ട് ഇപ്പ എന്തോ സമരോക്ക നടക്കുന്നൊണ്ടെന്നു ഞങ്ങള ഇപ്പ ഞായറാഴ്ച എറച്ചി വാങ്ങിക്കല് നിർത്തി കാര്യം എറച്ചി വാങ്ങിച്ചാല് മൊത്തം നെയ്യാണ് നല്ല എറച്ചി ഇപ്പ കിട്ട്ന്നില്ല
ആഹ് നല്ല വെല കൊട്ക്കും വാണം കൊണ്ടന്ന് നോക്കുമ്പം കൊറെേ എല്ലും ഇണ്ടാവും.
ആഹ് എല്ലും കൊറേ നെയ്യും ഇതും ഒക്കെയാണ് വരുന്നത് നല്ല എറച്ചിയാണെങ്കി പിന്നേം കൊഴപ്പല്യ കാശ് കൊടുത്താ അത്രയും നല്ലത് കിട്ടിയല്ലോന്ന് നമ്മള് വിചാരിക്ക ഇത് അങ്ങനെയല്ല എറച്ചി നല്ലതില്ല മൊത്തം എല്ല് അല്ലെങ്കി ഈ കൊഴുപ്പ് പോൽത്ത ഇത് ഇന്നിട്ട് കറി മുഴുവൻ എണ്ണമയൊ ആയിട്ട് നിക്കും.
ആഹ് ആഹ് നെയ്യ് ഇറ്റിണ്ട് പിന്നെ അങ്ങനെ കയ് മേലും അതായിരിക്കും പാത് ത്രം കയ്കാനും കയ്യൂല എല്ലത്തിനും ബുദ്ധിമുട്ടാ നെയ്യായ്ണ്ടെ
ഞാനതാരണം ഇപ്പം രണ്ട് മൂന്നാഴ്ചയായിട്ട് മീൻ വാങ്ങിപ്പിക്കുവാ ചെയ്ണത്. ഞങ്ങളിവിടെ ഞായറാഴ്ച ഇവടെ എറച്ചിയോ ചിക്കനൊ എന്തെങ്കിലോക്കെ വാങ്ങിക്കിന്നേ എറച്ചി വാങ്ങിച്ചി നമുക്കൊന്നും മുതലാവ്ന്നില്ല അതൊണ്ട് ഞങ്ങളിപ്പം കേര മുറിച്ച് വാങ്ങിക്കാ ചെയ്യുന്നേ അതാവുമ്പോ മുള്ളൊണ്ടെങ്കിലും മാംസം ഉണ്ടാവുല്ലോ എന്തായാലും കഴിക്കാൻ പറ്റൂല്ലോ ഞാം പിൻ റ്റോസം മോനും കൊണ്ടുവ്വ സ്കൂൾല് ഒന്നോ രണ്ടോ കഷ്ണാണെങ്കില് അവനും ചോറ്ന് കൊണ്ടുവാൻ പറ്റും.
ആഹ് ആഹ് ആഹ്
അറിയുണ്ടെങ്കിലേ ചോറ് തിന്നുള്ളൂ ഇല്ലെങ്കി ചോറ് തിന്നത്തൂല്ല അത്പോലെ അട തിരിച്ച് കൊണ്ട് വരും
ഉം ഇവടെ കറി ഒന്നും പറ്റൂല ങ്ങനെ മീന് പറ്റും നല്ല കഷ്ണ മീന് മാത്രേ കഴിക്കുള്ളൂ മ ഈ ചെറിയ മീനൊന്നും കഴിക്കൂല്ല നെമ്മീന് മാത്രല്ലേ അത് ഞാനു
നമ്മളീ കേര വാങ്ങിക്ക്ണേൻ്റെ കൂടെ തന്നെ ഈ ചൊറകും കൂടെ കാക്കിലോ വാങ്ങിക്കും പ്പ ഇവനും കുഞ്ഞിനും മാത്രായിട്ട് വറ്ത്തെട്ട്ക്കാ ബാക്കി നമ്ക്ക് മറ്റെത് കറിയും വെച്ചെട്ക്കും അങ്ങനെ പക്ഷെ രണ്ടിനും കൂടെ വാങ്ങിക്കെണമെങ്ങിലും അഞ്ഞൂറ്പ വേണം
ആഹ് നല്ല പൈസ വേണം എന്നും വേണം ഒര് ഇര്ന്നൂറോ മുന്നൂറോ മിനിമം എന്നും വേണം ഈ മീൻനും എർച്ചിക്കുവായിട്ട് എന്നും സ്ഥിരം കാണണം
ആഹ് അല്ല ഈ മഴെയെക്കെ ഇണ്ടായ്‌ര്ന്ന സമയത്തേ ഇവിടെ അപ്പച്ചന് പോവായിര്ന്നു ങ്ങെനെ പൊന്ത് വെള്ളവില്ലേ അതൊരു സഹായിക്കാന് അപ്പോ അവിടന്ന് കറിക്കെന്തെങ്കിലും പൊടിമീനാണെങ്കിലും എടുതോണ്ടു പോരും എന്തോ ആ പോം അപ്പ് പക്ഷെ ഇപ്പം എറക്കാത്തതോണ്ട് അവിടന്നൊന്നും കിട്ടുന്നില്ല അയ് എല്ലാം ദോവസോം ഇപ്പം നൂറുരൂപാക്ക് നൂറുരൂപാക്ക് ഇപ്പഴാണ് മനസ്സിലാകുന്ന ആ പോയതിൻ്റെ വെലകാര്യം എല്ലാ ദിവസോം നൂറുരൂപാക്ക് വാങ്ങിച്ചോണ്ടിരിക്കുവാ
ആ
ഒരാഴ്ച് പത്ത് എഴുന്നൂറാടെ മീനാണ് വാങ്ങിക്കണത് അതും കൊറഞ്ഞത് ഇനി നൂറ് രൂപാ കിട്ടുവെങ്കി മാത്രം ഇല്ലെങ്കി കൊണ്ടോയി മറ്റത് വാങ്ങിക്കുമ്പോ പിന്നേം പത്തിഇരുന്നൂറ് രൂപയാവും മറ്റേട്ട് കൊറേ ഈ ഇപ്പൊ ഈ വാങ്ങിക്കുന്ന മീനൊക്കെ നേരത്തെ കിട്ടുമ്പോ ഞങ്ങള് കളയുന്നതായിരുന്നു കാര്യം ചെറുതാണ് വെട്ടാൻപാടണെന്നൊക്കെ പറഞ്ഞ് ഇപ്പ ആ മീൻ വെല ക്ക് വാങ്ങിച്ച് വെക്ക്ന്ന്
അമ്മള് ഓരോ സാഹചര്യത്തിന് ഇത്‌ ഞമ്മള് മാറുവല്ലോ അല്ലെങ്കില് വെലയില്ലാത്ത ടൈമിലാവുമ്പഴ്
തിരിയാനെന്നും പറഞ്ഞൊരു മീനൊണ്ടല്ലോ അത് ഞങ്ങള് കറി വെക്കത്തില്ലാരുന്നേ അത് എ വലുതായാലും ചെറുതായാലും കളയുവായിരുന്നു
ആ
ശരി
എഹ്
കാലംപോണൊരു പൊ
റേയ്ഞ്ച് പ്രശ്നം ഉണ്ടോന്നോന്നണിട്ട്ണ്ടോ കേക്കണില്ല ഹലോ
ഒരുങ്ങിവന്നോളണം
ഹലോ ഹലോ
ഇവ്ടെ ഒരാളൊണ്ടായിരുന്നു അയാളൊണ്ട് അത് ഒരു വയസ്സാണിപ്പം എല്ല് ഏതുനേരവും വെള്ളത്തി ഇരിക്കുന്നതാണിഷ്ട്ടം
ആ
ആ എന്നിട്ടിപ്പം എന്നെ വിളിച്ചോണ്ടുവന്നതാ ബക്കറ്റില് വെള്ളം കൊടുക്കാൻ കുളി കുളിക്കാനല്ല ആ ബക്കറ്റ് ഒന്നുകേ റിയിരിക്കണം
അയ്നായിരിക്കൂലേ ഇപ്പൊ വിളിച്ചോണ്ടോയേ
ആ അത് എന്നെക്കൊണ്ടു ബാത്റൂം തൊറ
ഹ ഹ ഹ ഹാ
കപ്പിലവള് വെള്ളൊന്നും കൊടുത്തില്ല
ആ അങ്ങനെ വെള്ളത്തിലിരിത്തിപോരുമ്പോ പേടി ട്ടിയല്ലേ ഇങ്ങള് നോക്കിനിക്കോ ഇപ്പൊ
ഇപ്പൊ ബാത്റൂമെന്നിട്ട്
ആഹ്
ഹലോ ങ്ങൾ എന്താ പറഞ്ഞേ ക്ലിയർ ആവല്ലാട്ടോ ഇല്ല ക്ലിയർ ആവ്ണില്ല എന്താ പറയുണെന്ന് ഒന്നുങ്ങണ്ട് ക്ലിയർ ആവില്ല
ആഹ് റേഞ്ച് കുറവാന്ന് തോന്നുന്നു
എടെക്കെടക്ക് പോകുന്നുണ്ട് എൻ്റടുത്തത് എല്ലാരും പറയുന്നുണ്ട് അയിന് എന്തെങ്കിലും കാര്യ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ റേഞ്ച് പോകുന്നത്
ആഹ് ഇപ്പൊ കേക്ണ്ട്
ആഹ് അപ്പൊ കേൾക്കുന്നവർക്ക് ഒന്നും മനസ്സിലായില്ല
ആഹ് ഇങ്ങട്ട് ഒന്നും കേൾക്കുന്നില്ല ഇങ്ങള് പറയുന്നത് എന്താ പറയുന്നേ എന്ന് തന്നെ മനസ്സിലാവുന്നില്ല ഇങ്ങനെ വിട്ട് വിട്ട് വി
അല്ലെ ഇന്നലെ ഞാൻ ഇതുപോലെ ഒരാളെ വിളിച്ചിട്ടേ ആൾക്ക് ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ആൾ പറയുന്ന കേക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഞാൻ ഊഹിച്ചു എന്താണ് അയാള് പറയുന്നതെന്ന്
ആഹ് ആഹ് ആഹ്
എന്റെ ദൈവം എന്റെ പണിയായിരുന്നു ഇനിയിപ്പൊ ഫോണ് ഒന്ന് റെഡിയാക്കാൻ കൊടുക്കണം കാര്യം ഈ സ്പീ ക്കറൊന്ന് നോക്കിയില്ലെങ്കി ശരിയാവത്തില്ലാ
ആഹ് അതൊന്ന് റെഡി ആകണം അല്ലാഞ്ഞാല് ഇത് ശെരിയാവില്ല ഒന്നും കെക്ക്ണില്ല ന്നാ ഓക്കേന്നാ ശരി
ആഹ് ഓക്കെന്നാ